ഹലോ നമസ്കാരം നമസ്കാരം പറയാ പറയാം
പറയോ പറയോ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ
മഴയൊള്ള് മഴയ മഴ ഇപ്പൊ ഇന്ന് ഇപ്പ മഴ പെയ്
ആഹ് മറ്റ്‌ ജില്ലകളെല്ലാം പെട്ട് കിടക്കയാണ്
ആഹ്
ഉം വാർത്ത കണ്ടു ആറി ജില്ലകൾക്കാണ് നാളെ അവധി
ഓ ഞാൻ രാവലെയ വില്ലുഹ ആഹ് അഹ് അല്ല ഞാൻ നേരത്തെ കേട്ടപ്പം നാല് ജില്ലക്കായിരുന്ന്
നാല് ജില്ലക്കായിരുന്നോ നീ ഈ രണ്ട് ജില്ലക്ക് ഞാനിപ്പം കൊടു
അടിപൊളി അവധി കൊടുത്തോ പിന്നെ നമ്മക്ക് നമ്മക്ക് അവധി കൊടുക്കല്ലേ
അതെ നമ്മുക്കത് ലീവ് എടുക്കാലോ അപ്പ അവധി ആവുമല്ലോ
അല്ലാ നാളെ പോകുന്നില്ലേ അതുകൊണ്ട്
ഞാൻ പോണ് എനിക്ക് പോയല്ലേ പറ്റു മറ്റേ ആറു ദിവസം യാത്രയായൊണ്ടേ ഒരു ദിവസം നടുനിവർത്തി കിടക്കാൻ പറ്റില്ല
ആഹ് അതുകൊണ്ട് ഞായറാഴ്ച ഒരു ദിവസം റസ്റ്റ് ഞായറാഴ്ച ഒരു ദിവസം റസ്റ്റ് മ് ആഹ്
ബാക്കി ആറ് ദിവസം പോണം
ആറ് ദിവസം പോണല്ലേ
ഓ ഇപ്പ ഇപ്പ ആറു ദിവസം ആകി
അ ശനിയാഴ്ചേമ് പോണോ
അനിയാഴ്ചേമ് പോണം വൈകുന്നേരം വരെ ഇരിക്കണം അവര് പറയുന്നേ ഒൻപത് മണി
ഓ നിനക്കിങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുംല്ലേ
ആഹ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനെങ്ങനും ചോദിച്ചിട്ടങ്ങ് പോകും ന്നാലല്ലേ പറ്റുള്ളൂ
ആഹ്
ആഹ് ഹ
അങ്ങനെ ഇനി എന്താ ചെയ്യുക ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു ഓരോ കാര്യങ്ങളും ഓരോ അങ്ങോട്ട് ഇങ്ങോട്ട് യാ ത്രയൊക്കെ ഭയങ്കര മഴ പെയ്തതോണ്ടേ ഇപ്പൊ നമ്മളെ എന്റെ ഒരു ചേച്ചി വിളിച്ചുപ്പം വിളിച്ചുപ്പം പുള്ളിക്കാരത്തിടെ കാല് എങ്ങാണ്ട് അയ് ക എന്തുവാ കതകിനെടക്ക് പെട്ടു
ഓ ഓഹ് ഓഹ് ഓഹ് ഓ ഹലോ
ഹലോ കേക്കാമോ ആഹ ആഹ അങ്ങനെ അന്നേരം പുള്ളിക്കാരത്തി പറയന്ന് ഇങ്ങനെ ആ കാല് വേദന കൊണ്ട് വയ്യ ബിന്തു ഇങ്ങനെയന്ന് പറയണം എന്താ ചെയ്യുക ഇനിയിപ്പം
ആഹ
ഓരോർക്കും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങള
ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളും കൊടുക്കുവല്ലോ
ഉം എല്ലാരും സം സന്തോഷത്തോടെയിരിക്കുന്ന ഒരു കാര്യണെങ്കിൽ നമുക്ക് കൊള്ളാംല്ലേ
അതെ അതെ അതെ
ഉം
ഇപ്പൊ ഭയങ്കര വാഹനങ്ങളല്ലേ വഴിക്കൂടെറങ്ങി നടക്കാൻ പറ്റില്ല നടക്കാൻ തന്നെ പറ്റില്ല വാഹനങ്ങളുടെ അധിപൃതരങ്ങള്
പോകാം വിങ്ക് വഴിക്കെ വീതി ഒണ്ടോ അതും ഇല്ല വാത് വാഹനങ്ങള് കൊണ്ടുവന്ന് അവിടെ ഇവിടെക്കെ പാർക്ക് ചെയ്ത് വച്ച് പിന്നെ കട ഇങ്ങോട്ട് എത്ര ആ ഇത് ആയാലും പിന്നെയും പിന്നെ അത് ഇതെന്നെ സ്ഥിതി ഹലോ ഹലോ വണ്ട്യള് എവിടെയെങ്കിലൊക്കെ കൊണ്ട് പാ പാർക്ക് ചെയ്ത്ച്ചിട്ട് ചെലതൊക്കെണെങ്കി പാർക്ക് ചെയ്ത് വച്ചിട്ട് പോയാ പിന്നെ ഒരുന്നേരം ഒന്നര പിന്ന
ഒരു വർഷം വരെ കഴിഞ്ഞിട്ടായിരുന്നു
മെയിൻ റോഡിലൊക്കെ ഭയങ്കര പ്രശ്നമോ ഓ അതിന്റെ ഇടയ്ക്കൂടോക്കെ അയിന്ടക് ഇവിടെ രാവിലെ സ്കൂളില് പോകുമ്പം സ്കൂള് ല്ലേ ആഹ് സ്കൂള് ഫ്രണ്ടിലായോണ്ട് അങ്ങോട്ട് പോകുമ്പോം അതും ഒരു മിക്കവാറും ചെലപ്പോ അത്യാവശ്യത്തിന് ഒക്കെ എപ്പളേലും ആശുപത്രീലോ അല്ലെങ്കിവേറെന്തെങ്കിലും അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊരിടുത്ത് പോണം എന്നും പറഞ്ഞു പോകുമ്പോഴായിരിക്കും ഈ വണ്ടിയെല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് ബ്ലോക്ക് ആക്കുന്നേ ഇന്നലെ പിന്നെ ഈ പോവുന്ന ആൾക്കാര് അങ്ങോട്ടിങ്ങോട്ട് തങ്ങളിൽ വഴക്കുണ്ടാകും എല്ലാവർക്കും ഒരു നമ്മക്ക് നമ്മക്ക് നമ്മള് നികുതി കെ ഏ നികുതി കൊടുക്കുന്നത പക്ഷെ മറ്റുള്ളർക്കും അതേപോലെ ആവശ്യങ്ങളുണ്ട്. അവർക്ക് യാത്ര ചെയ്യേണ്ടത് അവർക്ക് നമ്മളെ പോലുള്ള ആവശ്യങ്ങളും അവർക്കും കുടുംബവും പ്രാരാബ്ധവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവരൊക്കെ വളരെ കുറവാ
ആഹ് ആഹ്
അതാ ഭയങ്കര ബുദ്ധിമുട്ട് ഉം അങ്ങനെയൊക്കെള്ള കാര്യങ്ങളാ എന്തോ ചെയ്യുക യാത്ര ഭയങ്കര ദുരിതവ റോഡിലായാലും വണ്ടി കൊണ്ടു പോകുമ്പോഴായാലും ഉം പിന്നെ ഒരാക്ക് ഒരാളെക്കാട്ടിലും മുന്നേ പോണംന്നും പറഞ്ഞ് ഹോണടി ചിലര് ചുമ്മാതെ കൊണ്ട് ചീത്ത വിളി ഒ എന്തൊരം മനുഷ്യരാണോ എന്തോ എന്തൊക്കെ തരത്തിലുള്ള കാര്യം ആരും ആർക്കും ആർക്കും നിയമങ്ങള് കറക്റ്റായിട്ട് നല്ലതോടെ പാലിക്ക ക്കാൻ പറ്റില്ല
ട്രാഫിക്കിന് എന്തെല്ലാം നിയമങ്ങളുണ്ട് എല്ലാർക്കും പക്ഷെ മുൻപന്തിൽ എത്തണം
ആഹ് ഇവിടെ കേരള ഇന്ത്യയിലും കേരളത്തിലും മാത്രണ്ട് ഇത്രയും പ്രശ്നം പക്ഷെ പൊറത്തോട്ടൊന്നും അത്ര വലൃയ പ്രശ്നങ്ങളില്ല ഇങ്ങനെ കൊണ്ടെച്ച് യാത്ര ബുദ്ധിമുട്ടിപ്പിക്കല് മറ്റുള്ളോരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ചിന്ത അത് അതില്ലാത്തതാണ് ഇത്രയും പ്രശ്നങ്ങള് നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ കുറവാത് എല്ലാവർക്കും അവരവരുടെ എല്ലാർക്കും ഒരു ഒരു കുഞ്ഞു ചെടിക്ക് പോലും അതിന് അതിന്റേതായ സ്ഥാനം ണ്ട്. അതിനും ഒണ്ടൊരു മഹത്വം. ഇല്ലേയ്
അതെ
അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാകലാണ് ഏറ്റവും നല്ലത് അത് പിന്നെ ക്ഷമ ക്ഷമയില്ല മനുഷ്യന് നമ്മള് പഠിക്കേണ്ട ഒരു കാര്യവാ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യാ ക്ഷമ ക്ഷമയില്ലാത്ത കുറെ മണുഷ്യരുണ്ട് ക്ഷമിക്കുന്നവർക്കുള്ളതാ ലോകം ഞങ്ങടെ അമ്മയെപ്പോഴും പറയാറണ്ട് അമ്മ പക്ഷെ ഭയങ്കര ക്ഷമേടെ ഭയങ്കര ആൾ രൂപായിരുന്നു അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം കൊറേ കാര്യങ്ങൾ പക്ഷേ ചെലസമയത്ത് അമ്മ പറയും നമ്മളെല്ലാങ്ങ് ക്ഷമിച്ച് കളയരുത് ചെലരെടുത്ത് നമ്മള് ക്ഷമിക്കുന്തോറും ചിലര് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ചെലരെടുത്ത് പിന്നെ കാര്യങ്ങള് നമ്മളാ അതെ ആ സ്പോട്ടില് പറഞ്ഞ് അവര് ശരിയാക്കാൻ പറ്റത്തില്ല എന്നാൽ പോലും കാര്യങ്ങള് നമ്മള് തർക്കിച്ച് പറഞ്ഞ് ജയിക്കേണ്ടി വരും പ പലരും നമ്മള് ഉൾക്കൊള്ളുന്നതും അത് മനസ്സിലാക്കി ഇതൊക്കെ പല രീതിയിലാ അതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ പോരായ്മയും
ഞാനൊന്ന് കട്ടാക്കുവാണേ
ആഹ് ആ